ഹലോ
ആ കേൾക്ക്ന്നില്ലേ
ആ കേൾക്ക്ന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഫുഡൊക്കെ കഴ്ച്ചോ
ല്ലാ ഇന്ന് നോമ്പല്ലെ അപ്പൊ ഇന്ന് നോമ് മ്പാണ് ഇന്ന് പെര്ന്നാ നാളെ പെര്ന്നാൾ ആയതേണ്ട് ഇന്ന് ഹജ്ജിന്റെ നോമ്പ് ഇണ്ട അ അപ്പ ഞാൻ നോമ്പ് ഇട്ത്ത്ട്ട് ഇണ്ട്
ആ ഓക്കെ
ഉം ഉം
കൃഷിയെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം
കൃഷി കൃഷിനെ കുർച്ച് നല്ല അഭിപ്രായാണ് ഇപ്പ ഇഞ്ഞ് ഇപ്പ ഞമ്മക്കൊര് ഒര് തുള്ളി ഒര് എന്താച്ചാൽ ഏ വീട്ന് പരിസരത്തെക്കെ ചെറിയൊര് സൈസ് ഭൂമി ഇണ്ടായാൽ ഇണ്ടല്ലോ അല്ലെങ്കി മുറ്റായാലും മതി നമ്മൾ നമ്മൾ അവ്ടെ കൃഷി ചെയ്ത്ണ്ടാക്കി ഭക്ഷണം കഴിക്ക്ണത് നമ്മൾ റ്റവും നല്ലത് അങ്ങനെയാണ്
ആ
എന്ത് ഇങ്ങനെയാണ്
ഇൻക്കും അങ്ങൻ തന്നെയാണ് കൃഷിനെ പറ്റി നല്ല അഭി പ്രായാണ് ഏ കൃഷി കൃഷി ഇണ്ടാക്കണം ഇന്ന്ണ്ട് പക്ഷെ
ആ
ഇവടെ കൃഷി ആയിട്ട് ഒന്നും ഇല്ല ആ ജസ്റ്റ് ഇങ്ങനെ ചെറെ ചെറെ ചെടികളൊക്കെ ഇണ്ട്
ആ ആ ആ കൃഷിയെട്ട് അങ്ങനെ ഒന്നും ഇണ്ടാവുലെയ്ക്കും ലെ ആ ആ ആ ആ ചെടികൾ ലെ
ആ ആ ചെറെ ചെറെ ചെടികൾ തലയില്ല അപ്പൊ അങ്ങനെ
ആ ഇവടീം അങ്ങൻ തന്നെയാണ് ഇവടെ ഞ ആ ടൗൺ ഏരിയ ആൺ ഇവടെ പിന്നെ ടൗൺ ഏരിയൊന്നും അല്ല ഇവടെ ഒരു കുഗ്രാമംന്ന് വേണങ്കി പറയാ കാരണം ഞങ്ങ ക്ക് ഇവടെ റോഡ്ന്നെ ഏ മെയിൻ റോട്ട്ന്ന് ഒര് പോക്കറ്റ് റോഡിൽ എന്റിൽ അവസാനത്തിലാണ് ഞങ്ങളെ വീട് കെടക്ക്ണത് പിന്നെ അവ്ടെ അതും ഞങ്ങൾ മുൻഭാ മുന്നിൻ മുൻഭാഗം ഫുള്ള് മ് എന്താ പാടങ്ങളാണ് അതുപോലെ സൈഡും ഭാഗം റബ് തോ ട്ടങ്ങളാണ് പിന്നെ അടുത്ത് വീട് തൊട്ടടുത്ത എന്നാലും അടുത്തടുത്ത് വീട് ഇട്ടും അതുണ്ട് ഉ പിന്നെ കൃഷികൾ ഇവിടെന്ന് വെച്ചാൽ ഞങ്ങക്കക്ക്ിവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ നിട്ടുന്ന സ്ഥലത്ത് ഭൂമിയായിട്ട് ഞങ്ങൾ നിിക്കുന്ന വീട്ന്നെ ഉള്ളൂ പിന്നെ ഞമ്മള് നമ്മള് സ്വർണ്ണം കൊണ്ട് വാങ്ങണ ഭൂമികൾ ഉണ്ടാവല്ലോ നമ്മള് ആ അതിനോടെ കുറച്ച് ഭൂമിക്ക് പോയി അവിടെങ്ങെ ചെറുങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്
ഏ തെ തെങ്ങ് അങ്ങനെ
ആഹ് അനെ കൃഷി കാര്യങ്ങളന്ന് വെച്ചാല് അങ്ങനെ നഞമ്മക്ക് ഞമ്മൾ വീട്ടശ്യ പുറമെ വിൽക്കാനും കാര്യത്തിനന്നല്ല നമ്മക്ക് നമ്മള വീട്ട ആവശ്യത്തിനുള്ളത് അങ്ങനെണ്ടാവുമല്ലോ
ആ ആ് ആ മുളക് അങ്ങനത്തൊക്കെ കേക്കാറല്ലേ
ആ് മുളക് പിന്നെ വഴുതന പയറ് അങ്ങനത്തെെ
അങ്ങ നി അത്ന്നെ ഉപയോഗിക്കല് ഫുഡ് ഫുഡ് വെക്കാനും
ആഹ് ഓഹ അതന്നെ ഞങ്ങൾ ഇപ്പ നമ്മടെ ഉപ്പേരിക്കൊക്കെ ഞങ്ങ് വഴുതന ആയത എടുക്കും കാരണം് ഒരു എപ്പോഴും ഒന്നും കിട്ടൂല്ലേ എപ്പോഴെങ്കിലൊക്കെെ കിട്ടുള്ളൂ എന്നും ഒന്നും ഇട്ടുണ്ടാവേ നമ്മ മന്നണ്ടാവൂില്ലല്ലോ പിന്നെ അവണത അവണത് ഇങ്ങനെ പിച്ചു പക്ഷെ ഇവിടെ ഞങ്ങള്ൾ ഉമ്മന്നട്ട കേട്ടോ ഫുള്ള് കൈകാര്യം ചെയ്യത് കാര്യങ്ങളൊക്കെ
ആഹ താല്പര്യേക്കൂല്ലേ കൃ
ഓ ആഹ നല്ല താല്പര്യം ഭൂമിന്റെ കുറവേ ഉള്ളൂ ഭൂമി ഉണ്ടെങ്കില്ിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇണ്ടാക്കും പൂള ചക്കര കിഴങ്ങ് അവിടെയൊക്കെ ആ ഉള്ള ഭൂമിയില് എല്ലാം അങ്ങനത്തെ ഓരോന്നായിട്ട് ഇങ്ങനെുണ്ട് കൊച്ചച്ചായാലും നമ്മക്ക് വീട്ടക്ക് ആവശ്യായിട്ടുള്ള സാധനങ്ങളായിട്ട് എന്ത്
ഇവിടെയാ തന്നെ ഭൂമിന്റെ ഒരു കുറവേ ഉള്ളു താല്പര്യുണ്ട് ചെറിയ ചെറിയ കൃഷിയൊക്കെ ഇങ്ങനെ മളകൊക്കെ കഴിച്ചിട്ടുണ്ട് ണ്ട അങ്ങനത്തെ ചെറുതൊക്കെ
ആഹ എന്ത സീസ മുളക
മുളക് ചീര
ഓ ഉണ്ട് ഉണ്ട് ആ ച ചീരാ പറങ്കിയ ആ ഞങ്ങ എവിടെന്നെ പറ പിന്നെ വേറെേതാ
വേറെ കാന്താരി
ആഹ് അതന്നെല്ലേ കാന്താരിമോളൊക്കെ നല്ല ചീര പറങ്കിത് പറയണത്
അല്ലല്ലോ രണ്ട്
ആ അറിയിലട്ടെ ഞങ്ങിവിടെ കാ ആ കാന്ത കാന്താരിയോ
കാന്താരി കാന്താരി കുറച്ചൊക്കെ വലിപ്പം ഉണ്ടാവും നിങ്ങൾ രണ്ട രണ്ടിിന ഒന്നാ പറയല് എനി
ആഹ് ഞങ്ങൾ രണ്ടിനോന്ന പിന്നെ ഞമ്മള് കടന്നൊക്കെ വാങ്ങ ണ നീണ്ട മുളകില്ലേ കടയിന്ന് നമ്മള് വങ്ങണേ
ആഹ ആഹ ആഹ
അയിനെന്താ നിങ്ങൾ അവിടെ പറയാ
അയിന് സാധാമൊളക്
അതാ മുളകിലേ ഞങ്ങളിവിടെ അങ്ങാടി മുളക്ന്നതിന് പറയാ ആ അങ്ങാട ആഹ ആ മുളകും ഉണ്ട് കേട്ടോ അവിടെ ആഹ് ഞങ്ങ അറഞാൻ പറഞ്ഞ ഭൂമിൽ ആ ദൈസം മുളകുംണ്ട്
ആഹ
ആ അങ്ങനെ മ കൊറത്തിീച്ച കൊറച്ചീച്ചൊക്കെണ്ട് ഉ ആ് കൂള മഞ്ഞഞ് ചക്കര കിഴഞ്ഞ് ഉം യൊക്കെ നമ്മള് ഞമ്മക്ക് പൂളൊക്കെ നമ്മള് ഇങ്ങനെ കൊച്ചെറ കമ്പ് ചെ ചെറിയ കമ്പക്കി ഇങ്ങാണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓ ഇങ്ങനെ കൊ കൊത്തി കൊത്തി ഇതാക്കി ഇങ്ങാണ്ട് അതിന്ടുന്ന് വെച്ചെടുക്കും കമ്പ് ചെറ ചെറിയരി ഒരു ഒരു എന്താ പറയാ നമ്മള ഒരു കൈയിന്റെ ഒരു അത്ര വലിപ്പത്തില്ലേ ഒരു കയ്യിന്റെ മുട്ട് വരെ അവരിപ്പത്തി ഞാൻ ശദ്ദാക്കി പ്രശ്ണങ്ങളാക്കും പുള്ളന്റെ ആ ഒരു മരം ആ തണ്ടിനെ ഉം എന്നട്ട പിന്നെ അതിങ്ങനെ കുത്തി കൊടുക്കും
ഉമ്മയക്കാറല്ലേ ചേല്
ആഹ് അങ്ങനെ ഇവിടന്നുംക്കെ ഒക്കെമ്മനെയൊക്കെ മന കൈകാര്ി ഇങ്ങനത്തെ കാര്യങ്ങള് കൃഷി ഫുള്ള് മന്നെയാണ് പിന്നെ ഇവിടെന്നന്ന് വെച്ചാ നമ്മള ഒന്ന് കുഴിച്ചിട്ട് ന്നും കാര്യല്ല കൂടുതല് പന്നി കൊണ്ടോവും ട്ടോ ഭയങ്കര പന്നിശല്യ അവിടെണ്ട്ത് ഉം ഭയങ്കരാണ് അവ് ഇല്ലല്ലേ അപ്പങ്ങക്ക് കൃഷിയൊക്കെ ചെയ്യാ ഇവ്ടെ ഭയ് ങ്കര പന്നി ശല്യാ ഈ ശല്യാ ഇപ്പൊ ഞമ്മ ഞമ്മള് പ്പങ്ങനെണ്ടായി ചെലപ്പോ അയ്മില്ങ്ങനെ ഇലകളൊക്കെ വന്ന് ആവ്ണേ ണ്ടാവാെള്ളൂ. അപ്പോത്തിനെന്നെ അത് കുത്തീട്ട്ണ്ടാവും പിന്നെ ഞമ്മള് ഫുള്ള് കവറെയ്ത് ആ ഭൂമിനെ ഫുൾ കവറെയ്യാ അങ്ങനെയൊക്കെ വേണം അപ്പ ഞമ്മക്കാെറച്ച് പണച്ചെലവുണ്ട്. ആഹ് അങ്ങനൊക്കെയാണെങ്കി ഞമ്മക്ക് സാനം കി ട്ടും അതല്ല ഞമ്മള് തട്ടിക്കുട്ടി കവറിങ് ഒക്കെ ആയാല് അത് എങ്ങനെയെങ്കിലും അയിന്റെ ഉള്ള് കൂടെ നുയിന്ന് ആ സാനങ്ങൾ കേറും.
ആ വീട് വീടിന്റെ മുറ്റത്തുകൂടെ പോവോ പന്നി?
മുറ്റത്ത് കൂടെ അങ്ങനെ പോയിട്ടില്ല പക്ഷേ ഞങ്ങള് മുറ്റത്തിന്റെ തൊട്ടടുത്തന്നെ റോഡാണ് ആ റോട്ടുമ്മക്കൂടെങ്ങെനാട് പായും തൊട്ടടുത്തില്ലെ പന്നികളങ്ങട് നേരെങ്ങെട്ടൊരു പോക്കണല്ലേ നേരെ അ ഒരു തിരിയും മറയൊന്നുല്ലാത്തൊര് ഒറ്റൊരു പോ
അപ്പൊങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല.
ആ അങ്ങനെ ഒര്പോക്കാണ് ന്തച്ചാല് നമ്മളിപ്പോ മുന്നില് പെടാണെങ്കി നമ്മളെ കുത്തിട്ടാണ്ട് പോകും അത് അയ്റ്റങ്ങള് പെട്ടെന്ന് ഒടിയൊന്നുല്ല നേരൊരു പോക്കാണ് വെര ആ അയിലാന്ന് ആ പോണ പോക്കില്ലെങ്ങ നമ്മളവ്ടെണ്ടെങ്കില് അത് ആരാണോ മുന്നിലില്ലത് ഓലെ മറ ച്ച്ട്ട് ട്ടേ ഓല് പോവുള്ളൂ അപ്പൊപ്പീ പേടിയാണേച്ചാ എങ്ങനെ അതോ ആ ഞമ്മൾ ഞാ ഇന്റൊരു കൺസെപ്റ്റ് ല് അങ്ങനെയൊക്കെന്നേനി ടീ പന്നി അറിമ്പോ പിങ്ക് കളർല് വാല് ചുരുണ്ടിട്ട് ആ വാല് ച്ച ചുരുണ്ട്ട്ട് അങ്ങനെയൊക്കേനി ഞമ്മളൊക്കെ ഇത് കാണ്ണേന്റെ മുന്നില്ലേ പക്ഷെ ഇത് കണ്ടപ്പോഴല്ലേ ഇതൊരു പോത്തിന്റൊരു വലിപ്പണ്ടാവും അത് പോത്തിന്റെ കളൂറയ്ക്കാരം അ ഞങ്ങളെ ഞങ്ങള മുന്നിൽ പാടാണ്ർഞ്ഞല്ലോ അപ് പ്പൊ ഈ പാടത്തിന്റെ അയ് കൂടെ ഇങ്ങനെ ഒരു പന്നിങ്ങനെ നടക്ക്‌ണ് നടന്ന്പോണ് ണ്ട്ട്ടോ ഓടാെന്ന അങ്ങനെ എന്റെ തിന്നാനും തിന്ന അന്വേഷിച്ച് നട നടക്കുവും ആ വരുമ്പത്ത കൂടെ ഞങ്ങളുടെ മുന്നിൽ തന്നെ നട ങ്ങെനെ പെട്ട ഭാഗാണ് കാണുന്നത് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ അത്‌ ഇനിക്കൊരു പോത്തായിട്ടാ തോന്നിയത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ട്ട പോത്തിന് ആ ഒര് പോ ത്തിന് എത്ര ല്പ്പണ്ടൊ പ്പ ഞാൻ വിചാർച്ച് ഈ പോട്ടന് ഇങ്ങനെ നല്ല ആരുല്ലേ അപ്പൊ നോക്കുമ്പോ പന്നേനി അ ത്രിം വല്ല്യ സനാ ഞമ്മള് വിചാരിച്ചു നമ്മള്മ്മൾ നമ്മള് ഫോൺ ഫോണിൽ കാണ് ണതും ന മ്മൾ ഓരോ കണ്ടതൊക്കെ ഈ എന്താ പിങ്ക് കള്റിൽ വര്നെ കുഞ്ഞ കുഞ്ഞി പന്ന്യേളാണ് ഹല്ലോ
ആഹ്ഹ നമ്മള് ഫോറീൻത്തെ ഓല് തെക്കാരം കാണ് ണ്ടാവാ
ആഹ് അത കാണ അതൊക്കെ അയ്ന്റെ ചെറീയൊരു ഭാഗം മാത്രാണ് ഇതെന്ന് പറഞ്ഞ ഭയങ്കര വല്യതാണ്
ത്ക്കാട് ട്ട് വൺ ങ്ങളെക്കാരം മാണെങ്കി കാട്ടിന്ന്
ആ രു കളറ്ലല്ല പല കളറ്ലും ഉണ്ടാവും ബ്രൗണില് ഉണ്ടാവും ബ്ലാക്ക് ക്കില് ഇണ്ടാവും വയ്റ്റില് ഇ ആന പ്പലിപ്പലി കളറിൽ ഇ ന്ക്ക് ഒരു കളർ പിങ്ക്ല് ഇപ്പ പറഞ്ഞ പിങ്കില് നിണെ അ പല ഐറ്റെക്ക് ഭയങ്കര രോമോണ് ഉം ഉം പല കളറുണ്ട് പിന്നെ നിങ്ങൾ ഈ മൂക്ക് എവിടെ ഇങ്ങനെ ഒരു തുമ്പ്ണ്ട് അത് കണ്ടിട്ട് ശ്രദ്ധിച്ട്ടുണ്ടോ
ആഹ് കണ്ടക്ക്ണ് ഫോട്ടത്തിലൊക്കെ ഫോട്ടത്തിലൊക്കെങ്ങനെ കണ്ട്ണ്
ആഹ് ആഹ് കൊമ്പിനോട് അറ്റങ്ങൾ ഈ കൃഷി ഫുള്ള്അള ക്ക്ണ്ട് എക്ക്ണ്ടെങ്കിൽ ആ പൊച്ച് തിന്നിറ്റ
ആഹ് പൂളക്കേക്കാരലെ മെയിനായിട്ട്
പൂളാ പൂളന്ന് മാത്രല്ല പൂളാ ചേമ്പ് ചക്കര കെഴങ്ങ് കെഴങ്ങ് വർഗ്ഗങ്ങൾ മൊത്തം ഒരു അങ്ങനെ തിന്നും പിന്നെ മഞ്ഞളൊന്നും തിന്നൂലട്ടോ പിന്നെ പയറും മഞ്ഞള് അതൊന്നും തിന്നാൻ വരൂല. ഈ ക ഭൂമിന്റെ ഉള്ളി വാഴപ്പിണ്ടിണ്ടാവല്ലേ വാഴ വാഴന്റെ
ആ ആ
പറയാ നിനിക്കറിയില്ല ആ അതൊക്കെ വാഴൊക്കെ കുത്തി ആ ആ അതാ ഭാഗൊക്കെ തിന്നു. അതോണ്ട് കൃഷിയൊക്കെ ചെയ്യാന് തിഷ്ടാണ് പക്ഷെ ഈറ്റങ്ങളെ വിചാരിച്ച്ങ്ങാണ്ടാണ് മടി ചെയ്യാന്
ആഹ ആ ഇവിടെ അങ്ങൻത്തെ ശല്യയൊന്നുല്ല
ആ ചെടികളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവക്കാരല്ലേ
ആ ചെടികളൊക്കെ വെച്ചാണ്ടാവും ങ്ങനെ പൈനാപ്പിള് അങ്ങൻത്തെ മുറിക്കൂട്ടി കറിയോ മുറിക്കൂട്ടിന്റെല
ഓ മുറിയൂ ഏ മുറിക്കൂട്ടി മുറിയൂട്ടി ന്ന ഞങ്ങളോടെ പറ ഇ റോസ് ത് കളറില്ലല്ലെ അയിലിങ്ങനെ പീയും പ്പ റോസ് വെള്ളം വരാ
ആഹ അതന്നെ അങ്ങൻത്തൊക്കെ ഇണ്ടാക്കിയച്ണ് ഞങ്ങള് നമുക്ക്ന്തേ അർജന്റന്റൊക്കെ എന്തേ വന്നാല് ആ ഔഷധ ചെടികള് ആ ആഹ
ആ ഇവിടിണ്ട് അവിടെ എതൊക്കെ ച്ചെ ണ്ട് ഔഷധങ്ങള്
ഇവിടെ മുറിക്കൂട്ട്യന്നെ ഒള്ളൂ പിന്നെ മഞ്ഞള് അങ്ങനെയൊക്കെ ചെറിയ ചെറിയതൊക്കെ ച്ചെ ആ
ആ ഇവിടെ പിന്നെ മുറി ആ ഇവിടെ അങ്ങനെത്തന്നെ ഇവിടെ മുറിയൂട്ടി കഞ്ഞിക്കൂർക്കലി, കണച്ചി പിന്നെ വേറൊരു സൈസരി ഒരു ല്ലണ്ട് അത് എന്തറിയോ നമ്മള് മൂലക്കുരുക്കൊക്കെ വരുന് ആ സുഖല്ലൊലിക്ക് ഇങ്ങനെ അ രച്ചു കുടിച്ചുന്ന ഒരു സശലുണ്ട് ആ അവിടാങ്ങനെ കുടിച്ചതാണ്. മരിച്ചാണ്ട് ആ അപ്പൊ ഐ യിനുള്ളൊരു ഇതുണ്ട്. മരുന്നുണ്ട് ഇവിടെ. അനെ ഞമ്മക്ക് ആഹ ഞമ്മക്ക് നമ്മളരു ആവശ്യത്തിന്ന്ന് പറയു എന്ത പെ അപ്പൊട്ട ഒട്ടി ചെറിയ മക്കളാണെങ്കിലും ഒന്ന് ജലദോഷോ ഒന്ന് പനിയോ അങ്ങനെ എന്തെങ്കിലുമ ഒക്കെ എ പന്ത് മതിൽ നമ്മള തുളസില്ലേ അതുണ്ട് അങ്ങനെണ്ട് കൂച്ചെറ മക്കൾക്ക് എന്തെങ്കും പെട്ട അുഖം വരികണങ്കിൽമുക്ക് റ്റടുക്ക് പോക അത് മുമ്പേ നമ്മൊരു ട്രീറ്റ് ചെയ്യുമല്ലോ അപ്പം അമ്മള റ്റ തന്നെട്ടാ അത് വേറെ എടുക്കും പോണ്ട എന്താ അതൊക്കെ ഇമ്മന്നെട്ടോ ഓരോന്നായിട്ട് ഇങ്ങനെ കുൂശിടല്
ആഹ
ഉം പിന്നെ ഞങ്ങ ഇവിടെ നാരങ്ങ ഉണ്ട് നിങ്ങ അവിടെ ഉണ്ടാവുക
നാരങ്ങ ഉണ്ടാവല ഉണ്ടാവലല്ല അനെ ഇവിടെ അങ്ങനെ അടുത്ത ആരടുത്തല്ല
ഇല്ലല്ലേ ഇവിടെ വെള്ളം കൽിക്കണ ചെറിയ നായ ല്ല നമ്മള് കടയിൽന്ന് വാങ്ങണാരങ്ങല്ല അറബിന നാരങ്ങന്നാ പറയാ അതല്ല മുസബിയല്ല അറബിന നാര വെള്ളം കളിക്കണ തന്നെയാണ് കൊച്ചച്ച് നീളസ് നീളക്കനായിട്ട് വരുന്നെ ഒരു സൈസ് നാരങ്ങുണ്ട് ആയിക്കോട്ടട്ട ഞാൻ പിന്നെ വിളിക്കണ്ട കേട്ടോ എന്നാ പിന്നെ വിളിക്കണ്ടിയേ